ഹലോ ഹലോ കേക്കാവോ ഹലോ
ഹലോ
ആ കേക്കാവോ ഹലോ കേക്കാവോ ഹലോ ആ കേക്കാവോ കേക്കാവോ ഹലോ കേക്കാവോ ആ ഓക്കെ എന്താ പരിപാടി ചായക്ക് ഇപ്പൊ കേൾക്കാം അ ഓക്കെ ഓക്കെ എന്താ പരിപാടി
ഇല്ല ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട് പോയില്ല ഹലോ
ആ ആ ഓക്കെ പറയൂ പറയൂ ഓ ച്ച ചായക്ക് എന്താ സ്പെഷ്യൽ
ചായ കുടിച്ചില്ല നി നിങ്ങള് കുടിച്ചോ ചായ കുടിച്ചില്ല നിങ്ങള് കുടിച്ചോ എന്താ സ്പെഷ്യല് എന്താ? എന്താ സ്പെഷ്യൽ?
സ്പെഷ്യൽ എന്താ ഒന്നുമില്ല നമ്മളൊക്കെ അങ്ങനെ സ്പെഷ്യൽ വേണം എന്ന് ഒന്നുമില്ല ജസ്റ്റ് ഒരു ചായ കൂടിക്കത്രേയുള്ളൂ നമ്മള് അങ്ങനെ ഉണ്ടാക്കാറ് ഒന്നും ഇല്ല ഉം നിർബന്ധല്ല അങ്ങനെ ചായയൊന്നും അത് നിർബന്ധല്ല ഒരു മൂഡ് അതുപോലെ ഇരിക്കും നമുക്ക് ഇവിടെ ഇവിടുത്തെ സാഹചര്യംന്ന് വെച്ചാൽ ഇങ്ങനെ അച്ഛനൊക്കെ അച്ഛന് നിർബന്ധമാണ് ഇങ്ങനെ ചായ
അച്ഛന് ചായ കുടിക്കും എങ്ങനെയാ ചായക്കും കടി കടി വേണം എന്നുള്ളതാണോ
ഇല്ല അല്ല ചായ വേണംന്ന് നിർബന്ധം അപ്പൊ നമ്മള് ചായ വെക്കും അങ്ങനെ കടികളൊന്നും അങ്ങനെ കഴി ക്കാറില്ല
ഞാനിപ്പോ പൊതുവെ ചായ കാപ്പി അതൊക്കെ ഇങ്ങനെ കുടിക്കാറില്ല ഇനിപ്പം അത് സത്യത്തില് ചായയും ഞാനിപ്പോ രാവിലെ എണീറ്റാലും ചൂടുവെള്ളം കുടിച്ചിട്ട് തുടങ്ങും ചായേം കാപ്പിയും ഒന്നും അങ്ങനെ ഒവറായി ട്ട് കുടിക്കാറില്ല ഇപ്പോ എവിടെങ്കിലും നമുക്ക് ഇങ്ങനെ ആഹ് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ മാ ഇപ്പം ഞാനങ്ങനെ ചായയൊക്ക കുടിക്കാറുള്ളൂ
ഓ ഓക്കെ ഓക്കെ എന്താ ഡയറ്റിങ് ആണോ
ഷുഗർ കട്ട് ഉണ്ട് പിന്നെ എനിക്ക് പിന്നെ ചായയോട് അങ്ങനെ താല്പര്യം ഇല്ല ചായ കുടിക്കുമ്പോ ഉറക്കം പോകുന്നു അതേപോലെ തന്നെയങ്കരമായിട്ട് ക്ഷീണം വരുന്നു അതൊക്കെ ഒരു ഡ്രഗ്സ്സല്ലേ അതെ അതോണ്ട് എനിക്കെന്തോ അത് കുടിക്കുന്നതിനോട് ഇപ്പോ വല്ല്യ താല്പര്യമില്ല ചായ കുടിക്കാത്തപ്പോ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഒ പോസിറ്റീവ് ആണേ പോസിറ്റീവ് ആണ് അത് നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പം ഭയങ്കരമായിട്ട് ചായ ഇങ്ങനെ കുടിക്കുവായിരുന്നു ഫുൾ ടൈം ചായ പക്ഷെ അതൊക്കെ നമ്മടെ ഇങ്ങനെ ഹെൽ ത്തിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് തിന്നാവാൻ തുടങ്ങി ഭയങ്കരമായിട്ട് മെലിയാൻ തുടങ്ങി പിന്നെ ചായ ഞാനങ്ങോട്ട് കട്ട് ചെയ്തപ്പോ ഓക്കെയാണ് ഫേസ് ഒക്കെ ആയാലും ഒന്ന് ബ്രൈറ്റ് ആവാൻ തുടങ്ങി
ഓ ഓക്കേ ഓ
അമ്മ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചായയും കാപ്പിയെല്ലാം അങ്ങനെ നിർത്തിയത് പിന്നെ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കു കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ നിർബന്ധിക്കുമ്പോ അങ്ങനെ കുടിക്കാറുണ്ട് അല്ലാതെ സ്വന്തം ഇട്ടിട്ട് സ്വന്തം ഇട്ട് ചായ കുടിക്കാറില്ല
ഓ ഓക്കെ ഓക്കെ അല്ല എന്റൊക്കെ ഞാന് എന്താ വെച്ചാ ഞാൻ കൊറച്ചു നേരം നിർത്തും പിന്നെ കൊറച്ച് വീണ്ടും തുടങ്ങും കുറച്ച് നിർത്തും അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാന്
ആഹ് അതൊക്കെ പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ എന്റെ വീട്ടിലായാലും അവർക്കൊക്കെ ചായയൊന്നും ഇല്ലാതെ ഒന്നും നടക്കത്തില്ല
ഓ ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ അമ്മയ്ക്കൊന്നും വീട്ടില് കൊഴപ്പില്ല പക്ഷെ അച്ഛന് അച്ഛൻ വീട്ടിൽ ഇണ്ടാവുമ്പോ ചായ നിർബന്ധാണ്
ഉം അതിപ്പൊ അച്ഛൻ വീട്ടിലല്ല പുറത്ത് പോയാലും അച്ഛന് കുടികൊക്കെ ചെയ്യും അതായത് രാവില രാവിലെ എണീറ്റ ഉടനെ അച്ഛൻ ചായ കുടിക്കും അല്ലെങ്കിൽ അച്ഛന് എന്തോ വേറെന്തോ പ്രശ്നൊണ്ട്
ആഹ് പിന്നെ പുറത്തേക്ക് പോകുമ്പോഴും കുടിക്കുന്നുണ്ടാവോ അത് നമ്മള് കാണുന്നില്ലല്ലോ പക്ഷെ കുടിക്കുണ്ട്ന്നാണ് നി എന്റെ ഒരറിവ് പിന്നെ വീട്ടില് അങ്ങനെ വൈകീട്ടുണ്ടെങ്കി അങ്ങനേം കുടിക്കും ചായ
ആഹ് ഞാനിപ്പോ എന്താണ് കൂടുതലും ജ്യൂസൊക്കെ ജ്യൂസ് കുടിക്കാറുണ്ട് ദേൻ ചൂടുവെള്ളം തണുത്ത വെള്ളം ഭയങ്കരായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷേ ഈ ചായ കാപ്പി എല്ലാം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു
ഉം ഓക്കെ ഓക്കെ ഞാനിപ്പൊ തുടങ്ങിയിട്ടുണ്ടേനു ഇനീപ്പോ മെല്ലെ മെല്ലെ നിർത്തണം
പിന്നെ നല്ല ചൂടൊക്കെ ആയത് കൊണ്ട് ഞാനിപ്പോ പതുക്കെ ഇന്ന് മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മാങ്ങ മേടിച്ച് ജ്യൂസ് അടിച്ചു കുടിച്ചു ഷുഗർ കട്ടൊന്നും അപ്പം നമ്മൾ നോക്കാറില്ല ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോ അതെ
നമുക്ക് ഞാന് അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാനും കുടിക്കും ജ്യൂസ് നമ്മള് വീ ട്ടിലങ്ങനെ ആഹ് അതായത് മാങ്ങ നമ്മള് ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പൊ എനിക്കങ്ങനെ മാങ്ങ ജ്യൂസായി കുടിക്കണന്ന് എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല ഫ്രഷായിട്ട് കഴിക്കുന്നന്നെ ഇഷ്ടം ഇവടെ അമ്മയ്ക്കും അതെ അപ്പ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ പഴുത്ത മാങ്ങക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കും
ആഹ്
ആ പിന്നെ ഇതേപോലെ ഇളനീര് ഒക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ ഇണ്ട് അ അത് കുടിക്കും കുറച്ച് പിന്നെ അല്ലാതെ പൊറത്തുന്ന് നമ്മള് അങ്ങനെ വാങ്ങിയിട്ട് ജ്യൂസ് അടിക്കുന്നവർക്ക് തോന്നൂലാ നമ്മള് ഫ്രൂട്സ് വാങ്ങിയാ ന്നന്നു അങ്ങനെ കഴിക്കുന്നല്ലാതെ വേറെ നമ്മള് ഇപ്പൊ ആപ്പിളാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും അതൊന്നും നമ്മള് ജ്യൂസാക്കി കുടിക്കാതെ ഇല്ല കാരണം നമ്മളിങ്ങനെ ആഹ് നമ്മ് നമ്മ് ജ്യൂസിനെക്കാട്ടിലും നമ്മള് ഫ്രഷ് ആയിട്ടന്നെ കഴിക്കും അതാണ് കുറച്ചും കൂടി ഹെൽത്ത് ഹെൽത്തി ആയിട്ട് ഹെൽത്തിന് നല്ലത്
ആഹ്‌ നമ്മള് പിന്നെ ഇപ്പൊ എന്താണ് കൂടുതലായിട്ട് സമ്മർ ആയോണ്ട് വാട്ടർ കണ്ടന്റോക്കെ ബോഡിക്കിൽ ബോഡില് ഇല്ലല്ലോ വാ വാട്ടറ് കണ്ടന്റോക്കെ കൂട്ടാൻവേണ്ടി ജ്യൂസ് അടിച്ച് അങ്ങോട്ട് കുടിക്കും മീൻസ് മറ്റേതൊക്കെയാണങ്കില് ഒരു ലിമിറ്റുണ്ടല്ലൊ എന്ന് വിചരിച്ചിട്ട് പിന്നെ എനിക്ക് ജ്യൂസ്‌ ഭയങ്കര ഇഷ്ടമാണ് ഓമക്ക്യ ആയാലും ഇപ്പൊ മമ്മി യൊക്യാ അമ്മെയൊക്കൊയാണെൽ നമ്മൾ എവിടെയെങ്കിലും പോയി വെയില് കൊണ്ട് ഭയങ്കരായിട്ട് ക്ഷീണിച്ച് വരുമ്പോ അവരൊക്കെ ഇങ്ങനെ എ പണ്ടൊക്കെ ലൈം ജ്യൂസ് ഒക്കെ ഇണ്ടാക്കി വെക്കായിരുന്നു
ഓ ഓക്കെല്ലേ നമ്മള് ആ പറയ് പറയ്
ആഹ് ലെമൺ ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ അതൊക്കെ വന്നപാടെ നമ്മള് ഭയങ്കര ചൂടും ഹോട്ടായിരിക്കുമ്പോ അതൊക്കെ കുടിക്കുമ്പോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങനെയൊക്കെ
അല്ല നമ്മള് ഫ്രൂട്സില് ഇപ്പ ജ്യൂസ് ജ്യൂസ് ആകാണ് തന്നെ നമ്മൾ അത് സുഗർ കൺടെന്റ് ആഡ് യ്യല്ലേ അതായത് ഇപ്പൊ നമ്മള് ഫ്രഷായിട്ട് കഴിക്കയാണെങ്കിൽ വെല്യേ കൊഴപ്പില്ല നമ്മള് സുഗറൊന്നും ആഡ് എയില്ല പക്ഷെ നമ്മള് അതേ സമയം നമ്മൾ ജ്യൂസ് ആക്കണഞ്ഞ എന്തായാലും ഒരു രണ്ടു മൂന്ന് ടീസ്പൂൺ അഹ് ഷുഗറില്ലാതെ പറ്റില്ലല്ലോ ജ്യൂസ് അടിക്കാൻ
എനിക്ക് പിന്നെ ഷുഗറിന്റെ പ്രശ്നങ്ങളൊന്നുല്ല വീട്ടില് ആർക്കും അങ്ങനെ ഷുഗറിന്റെ പ്രശ്നങ്ങളില്ല നമുക്ക് പിന്നെ ഈ സ്കിന്നൊന്ന് ബ്രൈറ്റാവാൻ വേണ്ടി നമ്മള് ഷുഗറങ്ങോട്ട് കട്ടെയ്യിന്ന ആ ഒരു സംഭവൊള്ളൂ
ആ അതിന്നെ ഞാൻ പറഞ്ഞെ അപ്പൊ പിന്നെ അപ്പൊ ഈ ജ്യൂസ് അടിക്കണ അപ്പൊ അത്രി ഷുഗറ് നമ്മള് ആഹ്‌ അയില് ആഡ് ചെയ്യുമ്പോ നമുക്ക് അത് ഫുള്ളും നമ്മൾ ബോഡീലത് കാണിക്കോല്ലോ അയിനേക്കാട്ടും നല്ലത് ഫ്രഷായിട്ട് കഴിക്കല്ലേ
ആഹ് നമ്മളിപ്പോ ഈ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാലും ഷുഗർ റെഡ്യൂസ് ചെയ്തിട്ട് മ് കംപ്ലീറ്റ് എനിക്ക് എന്തായാലും ഷുഗർ കട്ട് ചെയ്യാൻ പറ്റില്ല മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് ഇതാക്കുന്ന മീൻസ് നമ്മടെ ബോഡിക്ക് എന്തായാലും ഷുഗറൊക്കെ ആവശ്യണ്ടല്ലോ
അതെ അതെ അല്ല എനിക്കും അത് പറ്റൂലാട്ടോ ഫുള്ള് ഷുഗർ കട്ട് അത് പിന്നെ എന്നാ ഫുള്ള് ഷുഗർ കട്ടും ഫുള്ള് മറ്റേ സോൾട്ട് എന്താ ഒന്നും പറ്റുന്നില്ല പറ്റില്ലട്ടോ ഞാനും ഇതേപോലെ നമ്മള് ഇതേപോലെ നമ്മളൊരു എന്താ നമ്മളൊന്ന് ഒരു ലിമിറ്റ് വെക്കും അല്ലാതെ ഫുള്ളായിട്ട് ഇപ്പെന്റെ ചേട്ടനൊക്കെ ഏഹ് ചായ കുടിക്കാണേ മധിരല്ലാതെ ഒകെ കുടിക്ക എനിക്ക് അത് തീരെ പറ്റാത്ത ഒരു കാര്യാട്ടോ ചായയു ച ചായ കുടിക്കാണെങ്കി മധിരടണം അല്ലാതെ മധി മധി രണ്ടാതൊന്നു ഇൻക്കത് പറ്റില്ലാട്ടോ
പഞ്ചസാരയെക്കാട്ടിം കൂടുതല് എന്താണ് ശർക്കരൊക്കെ ഇടുന്നൊരു സമൃദായം ഉണ്ടല്ലോ അല്ലെ
അഹ് അഹ് അതെ യതെ പക്ഷെ ഇനിക്കയ്ല് വെല്യേ എഹ് ഇൻക്കയ്ല് വെല്യേ താൽപര്യല്ല ഇല്ലെങ്കി ഞാൻ കൊട്ക്കില്ലാ അത്രള്ളൂ അല്ലാതെ
തമിഴ്നാട്ടിലാണോ അങ്ങനെയുള്ളത് ഈ ശർക്കരയിട്ട് കുടിക്കിന്നെ
നമ്മള് കേരളത്തിലും അങ്ങനെ ചെയ്യുന്നൊകൊണ്ട് ചെല വീട്ടിലൊക്കെ അങ്ങൻ തെന്നെ നമ്മള് ഏഹ് ഏഹ് കട്ടൻ ചായ വെക്കൂല്ലേ
ഓഹ് ഹോ
ആഹ്‌ അതിലാൾക്കാര് ഇതേപോലെ ഏഹ്‌ മധിരം ഏഹ് മധിരത്തി നമ്മള് ശർക്കരന്ന്യെണ് ഉപയ് ക്കാര് കേരളത്തിലൊക്കെ അതികോം പിന്നെ
ഉം ഹ്
ആഹ്‌ അന്ന് അത് അതൊക്കെ തെന്നെന്നുപയോ ഇവടിണ്ട് ചെ ഏഹ് ചെയ്യ്ന്ന്ണ്ടെല്ലരും നമ്മള് ചെയ്യ്ന്ന്ല്ല എന്നൊള്ളൂ ഞാ കണ്ടിട്ടിണ്ട് കൊറേ കേട്ടിട്ടും അങ്ങനെയൊക്കെണ്ട്
കേക്കോ
അഹ് അങ്ങനെ കേട്ടിട്ടിണ്ട്ന്ന് പറയാ
ഓക്കേ ഓക്കേ ഓക്കേ
നമ്മളെ വീട്ടില് പണ്ടെപ്പളോ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പളൊന്നും അങ്ങനെ ശർക്കരൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല ചായയിലൊന്നും ഇൻക്കത് ഇഷ്ടല്ല തീരെ അല്ലെങ്കി നമ്മള് ചായ കുടിക്ക്യാണെങ്കി അതിന്റേതായ ഒരു സ്വാദിൽ കുടിക്ക്യാ. അല്ലാതെ അതിന് വേണ്ടിട്ട് എന്നാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കുടിക്കേണ്ട ആവശ്യലല്ലോ അതൊന്ന് ജസ്റ്റ് നവോ അവോയ്ഡെയ്ത പൊരെ
പിന്നെ ഗ്രീൻ റ്റീ മറ്റേ സംഭവങ്ങളൊക്കെല്ലേ ഗ്രീൻ റ്റീ അതെപോലെ തന്നെ ജിഞ്ചർ റ്റീ ആ സംഭവങ്ങളൊക്കെ
ആഹ് ആ ഭാഗത്തേക്ക് ഞാൻ പോവാറേ ഇല്ല കാരണം ഇൻക്കതിഷ്ടല്ല.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ജിഞ്ചർ റ്റീയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് പ്പൊ വേറെ കേരളത്തിന് പൊറത്തൊക്കെ വെരുമ്പോ ഇവിടെ നി എന്ത് രസമായിട്ട അവര് ജിഞ്ചർ റ്റീ ഉണ്ടാക്കി തരുന്നത് അറിയൊ അതൊക്കൊന്ന് കുടിക്കുമ്പോ നമ്മളതില് ഫ്ലാറ്റാ ഗ്രീൻ റ്റീ ഗ്രീൻ റ്റീ പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല.
ഓഹ് അല്ലെ ഞാനത് ട്രൈ ചെയ്യാനേ പോവാറില്ല കാരണം ഇൻക്ക് പറ്റില്ലാന്നെനിക്കറിയാം. ഇപ്പൊ നമ്മള് പനി വീരുമ്പളൊക്കെ ജിഞ്ചർ റ്റീ കുടിക്കും
അഹാ
അല്ലാതെ വേ അല്ലാതെ ഞാന് നോർമലായിട്ട് റ്റീ അല്ലെങ്കിൽ കോഫി ഇതെന്നെ നമ്മള് ഏഹ് ഏഹ് ഏഹ് മോസ്റ്റ്ലി കുടിക്ക്യാ ഇല്ലെങ്കി കുടി കില്ല അത്രൊള്ളൂ അല്ലാതെ നമ്മള് ഇതേപോലെ വേറൊന്നും നമ്മൾ ചെയ്യാറില്ല.
അതെ എല്ലാം നമ്മുടെ ഒരു താല് പര്യത്തെയും നമ്മളൊരു എന്താണ് നമ്മടെ ഒരു സമയത്തെയും നമ്മടെ താല്പര്യത്തെയും ഒക്കെ ആ ആശ്രയിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്.
ഉം അതെ യതെ പിന്നെ സ്നാക്സൊക്കെ ഞങ്ങള് എന്താണ് എങ്ങനെണ്ടാക്ക എന്തൊക്ക്യ ഇത് ത്തുമ്ണ്ടാക്കാൻ തന്നെ
സ്നാക്സ് ഞങ്ങളങ്ങനെ രാവിലെ ഉണ്ടാകുന്ന ദോശ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് വൈക്കുന്നേരം തന്നെ കഴിക്കും. അതേപോലെ തന്നെ എന്താണ് ഉം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് നമ്മളങ്ങനെ വലതായിട്ട് സ്നാക്സിനൊന്നും നമ്മളങ്ങന ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല
ഓ ഓക്കെ ഇവിടെ ഇവിടെയാന്നെ അല്ല നമ്മള് പോർത്തേക്കൊക്കെ പോവുവാണെങ്കി അതായത് പൊറത്തിപ്പോ എന്തെങ്കലൊക്കെ ആവശ്യം പോകുവാണെങ്കിൽ ഇങ്ങനെ നമ്മള് എന്തെങ്കിലും മുട്ടബജി അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ ബജ്ജീ ഐറ്റംസ് അത് വാങ്ങും ചായക്ക് വേറെ ബിസ് ബിസ്കറ്റ് മിച് മിചറ് ചിലപ്പായിരിക്കും ബിസ്കറ്റ് നമ്മള് ഇവിടെ വാങ്ങാറില്ല അങ്ങനെ ആഹ് നമ്മളും നമ്മള് ആഹ് ഇങ്ങനെ പൊക്കവട എന്നൊക്കെ പറയും ഉള്ളിവടയില്ലേ
പക്കാവടയാണോ
അതെ ആഹ് അത് ഓരോ നാട്ടില് ഓരോന്നല്ലേ
അതെ ഞങ്ങള ഇവിടെ പക്കാവടേണ് നിങ്ങള് പൊക്കാവടാന്ന് പറയുമ്പോൾ ഞാൻ വിരിജാരിച് അതെന്താണ് സംഭവം
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഉള്ളിവട പിന്നെ മുട്ടബജി വാഴ മുട്ട ബജി മുളക് ബജി അങ്ങനെയില്ലേ അങ്ങനത്തെ അയ്റ്റംസ് ഇപ്പൊ നമ്മൾ പുറത്ത് പോവാണെങ്കിൽ വാങ്ങും അല്ലാതെ ഒന്നും അങ്ങനെ നിർബന്ധല്ല നമ്മള്
ഉം ഉം
ഉം
അത് ശരി